ലോ
ഹലോ കേക്കാമോ?
ആ ഇപ്പൊ കേൾ ക്കാം... സൗണ്ട് ക്ലിയർ അല്ലെ?
അതെ ക്ലിയർ ആ പറഞ്ഞോളൂ.
വീട്ടിലെന്നാണോ ഇങ്ങൾ?
ആ വീട്ടില്ണ്ട്.
എന്ത് ചെയ്യുന്നു?
ആ ചുമ്മാതിരിക്കുവാ. പണികളൊക്കെ കഴിഞ്ഞിട്ട് റസ്റ്റ് എടുത്ത് ഇരിക്ക്യ ആയ്രുന്നു. കഴിഞ്ഞോ? ആ ഇല്ല രാവിലെ റെഡി ആയ ടാ
ആ കഴിച്ചിട്ട്ണ്ടാവില്ല ലേ
കഴിച്ചില്ല ഇനി കുറച്ച് കയിഞ്ഞ്ട്ട് ദഹിക്കാതെ ഒന്നും കഴിക്കുമ്പം
ആ ആ ഇന്ന് എന്തെല്ലാം ഫുഡ് ഉണ്ടാക്കിയേ?
ഫുഡ് ന്ന് രാവിലെ കാപ്പി അപ്പം കിഴങ്ങ് കറി ആയിരുന്നു. ഉ ച്ചക്ക് ആ മ റ്റേ മാങ്ങാ കറി വെച്ച്ട്ട്ണ്ട്.
ഏ വീട്ടില്ള്ള
മാണ്ടാ കറിയും, ന്തോ
മാങ്ങ വീട്ടിലുള്ളതാണോയ്ക്കാ?
ആ മാ മാങ്ങ നമ്മളീ ചെറിയ മാങ്ങേണ്ടല്ലോ? കറി വെക്കുന്ന ഇച്ച്റി നല്ല മധുരവു ള്ളെ നമ്മളെ പറമ്പിലുള്ളതാണ്
ആ മാങ്ങി. ചക്കി മാങ്ങിയൊക്കെണ്ടോ ധാരാളം?
ആ ചക്കേം മാങ്ങയൊക്കെ ഉണ്ട്. പ്പ അത് മഴക്കാല ആയോണ്ട് ഭയങ്കര പാടാണെ. എല്ലം കാറ്റടിച്ച് പൊഴിഞ്ഞ് പോകും മൊത്തം മാങ്ങ മൊത്തം. നല്ല മാങ്ങയ്ണ്ട്.
ആ എന്റെ വീട്ടിലും മാങ്ങക്കെ ധാരാളം ഇണ്ടാരുന്നു. മാങ്ങ ടെ സീസണ് പ്പം എല്ലാം ചാടികയിഞ്ഞ് ഇപ്പ ച
കയിഞ്ഞല്ലേ... ആ ഞങ്ങടെ ഇവടെ ഇ പ്പം തീരാറായി. ന്ന് മാങ്ങ കഴിയാറായി.
ആ
ആ മഴയായപ്പോ ചക്ക ഇഷ്ടം പോലെ ണ്ട് കെട്ടോ പക്ഷേ ഈ മഴക്കാലായി കയിഞ്ഞാ നമ്മക്ക് ഇത് പൊറത്തോട്ട് ഇറങ്ങി ന്ന് പറഞ്ഞെടുത്ത് റെഡിയാക്കാനൊരു താൽപര്യം കുറയും അതെ തെ മ
അങ്ങനെ ചക്കോണ്ട് എന്തെക്കെ വിഭവങ്ങളാ ണ്ടാക്കാ
എന്തോ കേക്കാൻ പറ്റുന്നുണ്ടോ
എങ്ങനെ
ഹലോ
ചക്കോണ്ട് എ ന്താ വിഭവം ണ്ടാക്കാറ് ഒയ്ക്കാ
ആ ചക്കോണ്ടാ ചക്കോണ്ട് നമ്മള് ചക്ക ഉപ്പേരി ണ്ടാക്കും ആ പിന്നെ ഉം ചക്ക കൊണ്ട് ചക്ക പുഴുക്ക് ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കും പിന്നെ ചക്കക്കുരു കൊണ്ട് പല സൈസ് കറികൾ ആഹ് ഭയങ്കര ഇഷ്ടവാ നല്ല ഹെൽത്തിയും ആണല്ലോ
ഉം ചക്ക വറുവ് ഉണ്ടാക്കാറുണ്ടോ
ആ ഉണ്ട് ണ്ട് ണ്ട് ഇണ്ടാക്കാറ്
ഏ വീട്ടില് വേറെ കൃഷി അങ്ങനെ എന്തേലും ഉണ്ടാക്കല് പച്ചക്കറി വീട്ടില് പച്ചക്കറി ഇല്ല നമുക്ക് ഏല കൃഷി ആണേ ഉം ഏലം കൂടുതൽ ഉണ്ടാക്കാറുണ്ട് ലേ അത് എത്ര വർഷയി ഇങ്ങനെ ഏലത്തിൻ്റെ കൃഷി തുടങ്ങി ട്ട്
അത് നേരത്തെ മുതലെ ഉണ്ട് ഒരു പത്ത് ഇരു വത്തഞ്ച് വർഷായിട്ട് ഉള്ളതാ
ട്ടുള്ളതാ ഇവിടെ ഉം ആഹ് അത് ആ ഏലം കൃഷി ഇങ്ങനെ പാടത്താണോ അതോ ഇങ്ങനെ പറമ്പിലാണെ എങ്ങനേണ് കൃഷി ചെയ്ണ് അല്ല അല്ല പറമ്പാ പറമ്പിലാ ഉം അയില് എന്താ മ്മള് വെള്ളം കൊടുക്കണോ അതോ ത ആ വെള്ളം വളം വെള്ളം വേണം വളം വേണം മരുന്നുകൾ ഉണ്ടെങ്ങനെ ഓരോരോ മാസം ചെയ്യണ്ടെ ആഹ് ആഹ് ഓരോ ഗഡുക്കളായി ട്ടയ്മെ ചെയ്ത് കൊടുക്കേണ്ടിയരും ലേ ഉം അത് നിങ്ങള് പച്ചേലെന്നെ സെയിൽ ചെയ്യാണാ ചെയ്യ അതോ ഉണക്കീട്ടോ എങ്ങനെയാ ഒണക്കീട്ട് ഒണക്കീട്ട് കൊടുത്താ നമക്ക് കൂടുതൽ പൈസ കിട്ടും പച്ചയാമ്പോ കൊറച്ച് വെല കുറയും എങ്ങനെയാണ് ഒണക്കാന് ഒണ ക്കാറ് ഒണക്കുന്ന ട്രെഷർ ഉണ്ട് ഏലക്കായ് ഉ ഒണക്കുന്ന ട്രഷറുകൾ ഉണ്ട് ഉം സ്വന്തമായിട്ട് തന്നെ ഉണ്ടോ അതോ ട്രഷറു യൂണിറ്റിൽ പോയി ചെയ്യാറാണോ സ്വന്തായിട്ട് ഇല്ല നമ്മള് വേറെ പുറത്ത് ആഹ് പുറത്ത്
ആഹ് അതെ അതെ അവിടെയെക്കെ എങ്ങനാ എന്ത് കൃഷിയാ അവിടെ
അതെ ങ്ങാണ് ഉണക്കാൻ കൊടുത്താല് ഉറങ്ങി കിട്ടാ
അത് നമുക്ക് ഇന്ന് കൊടുത്താല് മ്മ് ഒരു ദിവസം താമസിക്കും
ഉം ഉം വേറെന്തെല്ലാം കൃഷി ഉണ്ട് ഇവിടെ ഇപ്പോ കൂടുതൽ ആയിട്ട് നാളികേരം, റബ്ബർ, നെൽ കൃഷി അങ്ങനെയെക്കെ ആണ് വരാറ് പിന്നെ കപ്പ ഇവിടെ കൃഷി വരാറുണ്ട് പറമ്പിൽ ഉണ്ടോ കപ്പാ? ഇല്ലില്ല ഇവിടങ്ങളിൽ ഞാൻ അടുക്കളതോട്ട വിട്ടാവശ്യത്തിന് മാത്രം കൃഷി ചെയ്യുള്ളു ഉം അവടെ ദ് അതല്ലേ ആ ആ നെൽ കൃഷി കഴിഞ്ഞാൽ ആ പാടത്ത് തന്നെ അവർ പച്ചക്കറി ഐറ്റംസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ നേരിട്ട് പോയാൽ അത് കിട്ടും. പിന്നെ വീട്ടിൽ തന്നെ ചെറിയ പച്ചക്കറി ചെയ്യുന്നുണ്ട് കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല ഉം
ഉം വെള്ള
കിണർ വെള്ളം കിണർ
കിണറും പുഴഉണ്ട് പിന്നെ ലൈൻ വെള്ളം അങ്ങനെന്നെ
പിന്നെ വേനൽക്കാലതൊക്കെ വെള്ളം ധാരാളായിട്ട്
ആ വേനൽക്കാലത്ത് കൊഴപ്പല്ല നമുക്ക് വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ട് ഇല്ലാത്ത കാലമാണ്. കൊഴുപ്പില്ല ഉം
ഒ അവടെ തോടും പുഴയൊക്കെ അടു താണോ വീടിനടുത്താണോ
പുഴയില്ല തോട് ചെറിയ ചെറിയ തോടുകളുണ്ട്.
ആ അവടൊക്കെ പോകാറുണ്ടോ? ഉം ഇപ്പൊ പിന്നെ മഴക്കാലാകു ഉം
ഉം
പുഴ കൊറച്ച് വിട്ടി ട്ടാണ് വീടിനടുത്ത് തോട് പാടം അങ്ങനൊക്കെ വരണണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ സ്കൂള് വിട്ട് വന്നാണ് എങ്ങിനാ
നെൽപാടവാണോ
പാടം
ഉം ഉം
അപ്പോം പിള്ളേരൊക്കെ വൈകുന്നേരം കാണാ ചൂണ്ടക്കെ പിടിച്ചിട്ട് അതിലൂടിങ്ങനെ മീൻ പിടിക്കാനിറങ്ങണെ അ അ അതെല്ലെ ഉം കൃഷിയാണ് കൂടുതല് ഇനിപ്പോ കപ്പക്കെ പറിച്ച് തുടങ്ങിട്ടുണ്ട് മഴ നിന്ന് പെയ്യുമ്പം പിന്നെ കപ്പേയുടെ ഇത് സീസ ൻ കഴിഞ്ഞല്ല
നമ്മളി നെല്ല് കൃഷി ചെയ്യുന്ന പാടത്ത് തന്നെയാണോ കപ്പയും അതുകഴിഞ്ഞു കൃഷി ചെയ്യുക
അ അങ്ങനെത്തെ പാടത്ത് ചെയ്യും പിന്നെ പറമ്പിലും അങ്ങനെ ചെയ്യാ റണ്ട് രണ്ടായിട്ടത് ചെയ്യും നമ്മടെ നമ്മുടെ ഇവിടെയൊക്കെ പറമ്പില് കപ്പ കൃഷി ചെയ്യുന്നെ അ അത് നെല്ലിൻ്റെ സീസ് സണ് കഴിഞ്ഞട്ടാണ് അവിടെ ഇങ്ങനെ കൃഷി ചെയ്യാറുള്ളെ കപ്പ ഇടത് ഈ നെൽപ്പാടത്ത് അതിന്റെ സീസൺ കഴിയുമ്പോ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടല്ലേ ആ ആ ഇവിടെ അതുപോലിങ്ങനെ ഒരു പൂ പൂ നെൽപാടത്തിൻ്റെ വെളവുടുപ്പ് കഴിഞ്ഞേനു ശേഷം പൂക്കളുടെ ഒരു കൃഷി ചെയ്തിരുന്നു മല്ലിക പൂ സൺഫ്ലവറിൻ്റെ അങ്ങൻത്തെ ചെ ടോം ഏതൊക്കെ പാടെ ഒരുപാടം നിറയെ ഇങ്ങനെ പൂക്കളുണ്ടായി നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ അതിപ്പം എത്ര അതിന് എത്ര സമയം വേണ്ടി വരും അതിൻ്റെ നമ്മുക്ക് വിളവെടുപ്പിന്. മൂന്നു മാസം പൂക്കളായി വരുമ്പോത്തേന് മൂന്ന് മാസം ആ ആ മഴകാലത്അല്ലല്ലോ വേനൽകാലത് അ അല്ല വേനൽ കാലത്ത് ആ നെൽകൃഷി വേളവേ കൈഞ്ഞിട്ടുംപാടം ഒഴിഞ്ഞ് കിടക്കൊല്ലോ അപ്പാ ആ ടൈമിലാണ് ചെയ്യ ഇല്ല അപ്പോ താത്തി പാടത്ത് തിൻ്റെ നടൂല് തോട് ഒഴുകി പോണ്ട് വെള്ളംതതിൻ്റെ ആവശ്യള്ള വെള്ള തോട്ട് ന്നാണ് എടുക്കാറ് അതെങ്ങനെ സംരക്ഷിക്കുന്നു വെള്ളം മാത്രം മതിയോ അതിന് വേണ്ട വളങ്ങളും ഇതൊക്കെ അവര് ഒരു സമയത്ത് കൊടുക്കുന്നുണ്ട് മഴയുള്ള സമയത്ത് പൂക്കൾ കൃഷി ണ്ടാക്കാൻ പ്രയാസക്ക പൂക്കളതിമ്മേൽ പിടിക്കില്ല അപ്പോ ഈ വേ ആമയത്താണ് പൂക്കള് പിടിക്കാനും അത് ഭംഗിയില് നിക്കാനൊക്കെ വെളവെടുപ്പിന് കൃഷി ചെയ്യാം അതാണ് ളം അവര് ഇങ്ങനെപ്പോ ഒന്നിച്ച് ട്ട അങ്ങനെ കൊടുക്കലാ
ഓർഡർ കൊടുക്കു അല്ലേ ആ അതെ അതെ
ആ ആ ഇവിടെ ഓണത്തിന്റെ ടൈമിലൊക്കെ അങ്ങനെ പൊറത്ത്ന്നാ പൂ ക്കളെന്നാണ് കൂടുതൽ വരാറ്
അ അന്നേരം കൂടുതൽ ആവശ്യക്കാരും
ആ ആ ആ ആ പിന്നെ നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും എങ്ങനെ എടുക്കും ഒൺലൈ വഴിയാണോ അതോ ഷോപ്പിൽ പോയി ട്ടാണോ
നമ്മൾ ചെല സമയത്തൊക്കെ
ഫോണിലൂടൊക്കെ എടുക്കാറുണ്ട് ആകൂടുതൽ നമ്മൾ കടകളിൽ പോയി നേരിട്ട് എടുക്കുവ എല്ലായിപ്പോഴും തൈക്കാറുണ്ടോ തൈക്കാറുണ്ടോ ഉം കൂടുതലും ഷോ പോയിട്ടെന്നെ എടുക്കാറ് പിന്നെ നമ്മൾ എന്തെങ്കിലും ആപ്പിൽ പെ കാണുന്നതങ്ങനെ ചെറിയമൗണ്ടിൻ്റെ ദൊക്കേഅങ്ങനെ എടുക്കും ആ പിന്നെ എന്തേലും വിശേഷിച്ച് ണ്ട വു പ കടേലെന്നെ നേരത്തെ സ്യൂട്ടാവാൻ വേണ്ടീട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ കടേ പോയിട്ടെന്നെടുക്കാ ആ അ ആ അങ്ങനെ എപ്പഴും എപ്പഴും എടുക്കുന്ന കൂട്ട
അല്ല ആ ഞങ്ങളും അതേട്ടോ വിശേഷ ദിവസോ കല്യാണോ അങ്ങനെയൊക്കെ വരുമ്പംഅത്യാവശ്യം അതെ ആ
അ ആ
മറ്റുള്ളതൊക്കെ എങ്ങിനെ ചെയ്യാറ് മറ്റുള്ളത് ഒ എങ്ങിനെ ചെയ്യാറ് ആ ആ പിന്നെ കട ഒക്കെ വീടിൻ അട്ത്ത് വെര് ൺണ്ടോ? ടൗൺ ഏ പിന്നെ ഉം ആ ആ ഇവടെ ഞമ്മടെ വീട്ടാവശ്യ ഇള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ചെറിയ കടകൾ ഇവടെണ്ട്. പിന്നെ വല്യ വല്യ ആവശ്യത്തിൻ ടൗണിൽ പോണം അ അ ആരാ